ഹലോ
ആഹ് കേക്കുന്നില്ലേ?
ആഹ് ഇപ്പൊ കേക്ക്ന്ന് ണ്ട്.
ആഹ്! ! ! ! എന്താണ്?
എന്തൊക്കെ വിശേഷോ?
നല്ല വിശേഷം.
സുഖം തന്നെ ലേ
സുഖം തന്നെ, എവിടെ ങ്ങളെ വീടൊക്കെ?
വീട്, കോയിക്കോട് ജില്ലയാണ്.
ഊം?
കോഴിക്കോടാണ്. ഇന്നെന്താ പരിപാടി?
ഏഹ്?
എന്താ പരിപാടീ?
ഞാന് പഠിക്ക്ണാളാണ്.
പഠിക്കാണോ?
ആഹ് ആഹ്
എന്താണ് പരിപാ, പഠനോം?
ഞാ ഞാന്, പ്ലസ് ടു പഠിക്കാണ്.
പ്ലസ് ടു ലേ?
ഉം
ആഹ് ഏതാ വിഷ് യേതാ?
ഞാന് ഹുമാൻറ്റീസാ ഇട്ത്ക്ണ്.
അഹ് ആഹ്, കോളേജി പോയിട്ടാ?
അല്ല ഞാൻ എൻക്ക്, ഓപ്പൺ സ്കൂളായിട്ട എയ്ത്ണത് ഞങ്ങള് കിതാബും പാടെ പഠിക്ക്ണ്ട് കൂടെ
ആഹ് ഏതാണ് കോളേജേതാ, കോഴ്സേതാ?
ഞാന് എടപ്പാള് കക്കടിപ്പുറത്താണ്.
ആഹ്, കൊഴ്സിന്റെ പേരെന്താ?
അത് നൂറാനി പറയും.
നൂറാനിയാ? നൂറാനി ലേ ഹലോ ക്ലിയറില്ലാ? ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റ്ന്നില്ലാ?